കേക്കാവും
ചങ്ങേക്ക എന്താ കേട്ടില്ല കുറച്ചൊറക്കെ പറയടേ
ഹാ
ആ ഇപ്പം വെറുതെ ഇരിക്കുന്നു
ഉ മഴയുണ്ടോ
ഉം ആ മഴയ ഉണ്ടോന്ന് ചോദിച്ചാ രാവിലെ നല്ല മഴയായിരുന്നു ഇപ്പം ചെറുതായിട്ട് വെയിൽ ത മതിന്ന്
ആ അതേപോലെന്ന
മ്മ്
എന്താ നടക്ക് നമ്മൾ കാരണക്കാരായി കാണേണ്ട
പിന്നെ അത് ക്കാൻ പറ്റൂ കൊറോണ കാലം നമ്മുടെ ഫസ്റ്റ് സത്യം പറഞ്ഞ ആ സമയത്തൊക്കെയാണ് എനിക്ക് ഫോൺ സ്വന്തമായിട്ട് കൈ കിട്ടിയതൊക്കെ തന്നെ
അത് വത്
കൊറോണ കാലംന്ന് പറയുമ്പം ഓൺലൈൻ ക്ലാസ്സുകൊക്കല്ലേ ഓർമ്മ വരുന്ന
ആ തന്നെ പക്ഷെ അതുപോലെ തന്നെ എന്ത് നമ്മുടെ മനുഷ്യ ഭീഷണി ആയിരുന്നുന്ത കൊറോണ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക ആ നമ്മള് എനിക്കന്ന് നമ്മള് പറഞ്ഞ പോലെ ഓൺലൈൻ ക്ലാസും പിന്ന നന്നാ പല പല പേരുകളൊക്കെ മറ്റേ ഐസൊലേഷൻ പിന്നെന്തോ അങ്ങനെ കുറെ സോറ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടായിരുന്നല്ലോ ആ അതൊക്കെ നമ്മള് ആക്കാനൊക്കെ നമ്മള് അ
ഉം ലോക്ക്ഡൌണ്
ആഹ് ലോക്ക്ഡൗണ് ആ സമയത്ത് എനിക്കത് രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു തോന്ന എന്ത
രണ്ടായിരത്തി പത്തൊമ്പത് പതിനെട്ടിലങ്ങാണ്ടില്ലേ പ്രളയം വന്ന് അപ്പം അതിന് ശേഷവാ അപ്പൊ പത്തൊമ്പതങ്ങാണ്ടാ തോന്നുന്നു
ആ പ പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പതിന്തണ്ട് അത് എനിക്ക് ലോകത്തെല്ലായിടും അതി ആരോഗ്യ പ്രതിസന്ധി സൃഷ്ടിച്ച ഒരു വയ്റസാണ്
ഉം അതാ
ആ ഈ ലോകത്തിന് കാരണമായിട്ട് കാസ്കോ ടു എന്ന അങ്ങനെയുള്ള എന്തോ ഒരു കൊറോണ വൈറസ് എങ്ങോണ്ടാണ് ഇതന്ന് പറഞ്ഞാ ഭയങ്കര പെട്ടെന്ന് മറ്റേ രോഗം ആഹ എന്ത പിടികെടുന്ന ഭയങ്കര പെട്ടെന്നായിരിക്കും ആൾക്കാർക്കെല്ലാം ആഹ പിടിവടത്
ഉം അത ഉ രോഗബാധിതരായ ഒരാളുടെ ശ്വാസത്തുള്ളുകളളിൽ നിന്നും വായലൂടെ ഒക്കെ വേറ ആളിലേക്ക് പകരുന്ന ഈ സംഭവം
ഉം തന്ന തന്ന ആ പനി അവർ പനി ചുമാ തൊണ്ടായതുന്നാ ഉംക്ഷീണം തലവേദന അങ്ങനെയുള്ളതൊക്കെ ലക്ഷണം എങ്ങനെ ചില ആൾക്കാര എനിക്കറിയത് ആ ലക്ഷണങ്ങളൾ കാണണം ഭയങ്കര കുറവായിരിക്കും
ചിലയിടത്തൊക്കെ ആണെങ്കിൽ ചിലർക്ക് മണവും രുചിയും തിരിച്ചറിയത്തില്ല ചിലവർക്ക് ശ്വാസം അങ്ങനെയുള്ള പലതരം ലക്ഷണങ്ങ ഉണ്ടായിരുന്നു
വെ ആരോർക്കും അപ ൻ സാധ്യതയ
ആ എടി പിന്നെ കുറച്ചൂടെ ഉറക്കെ പറയാമോ എന്റെ ഫോണ എ പ്രശ്നുണോന്ന് അറിയില്ല ഒന്നും കേക്കാൻ വയ്യ
പ്പ പല്ലടിന്നാണ് അത്യാവശ്യ സൗം പറയുന്നത്
ആ അപ്പ പോണ് ണ്ട പ്രശ്ന ആരിക്കല്ലേ കേക്കാ വയ്യ ഉം
പിന്നെ പിന്നെ ഇപ്പം അടുത്തിടയ്ക്ക് വേറൊരു വൈറസും വന്ന നല്ല ഹാൻഡ വൈറസ്
ആ ആ ഹേൻഡാ ഞാനും ഹേൻ് വൈറസ്ക്കെ ആദ്യം കേട്ടപ്പോ ഞാൻ ചാരിച്ചു കൊറോണ വൈറസ് സംഭവംക്കെയന്ന് പക്ഷെ അതിന് അത്രക്ക് തീവ്രത ഇല്ലാന്ന് തോന്നുന്നു
ഇല്ല ഇല്ല അത് ഒരു പക്ഷെ മനുഷ്യരിൽ ഒരു ഗുരുതരമായിട്ടുള്ള രോഗം ഉണ്ടാക്കാ വൈറസ് ആണ ഇത് ഇത് പ്രധാനമായിട്ടും മറ്റേ എലി യുടെ ഒക്കെ സ്പീഷ്യസിൽ പെട്ട സാധനങ്ങളണ്ടല്ലോ ജീവി ഉണ്ടല്ലോ അവരിലാണ് ഈ ഈ വൈറസ് കൂടുതലും കാണപ്പെടുന്നത് അവരുടെന്ന് വച്ച കഴിഞ്ഞാൽ ഈ രോഗബാധിത ബാധയുള്ള എലികളുടെ ടെയൊക്കെ ശ്രവങ്ങൾ അതായത് മൂത്രം ഹ ഈ മലമൂത്ര വിസർജനം ഒക്കെ ഉണ്ടല്ലോ അതിലൂടെയാണ് ഈ വൈറസ് ആഹ പെട്ടെന്ന് പടരുന്നത്
ഉം ഉം അതും പക്ഷെ നമ്മുടെ മനുഷ്യരിൽന്ന് മനുഷ്യരിലോട്ട് പകര തില്ല അല്ലെ
മനുഷ്യർ ആ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലോട്ടും പകരും
പകരുവ് ആഹ
ആ അങ്ങനെയാണല്ലോ മറ്റേ ഏതോ ഒരു കൃഷി ഒരാക്കാണ്ട് പിടിട്ട് പിന്നെ കൊറ അഞ്ചാറ് പേർക്ക് അങ്ങനെ ഏ പിടിച്ചായിരുന്നല്ലോ അസുഖം
ആഹ ആഹ ഇല്ല ജലദോഷം പോലെ ഈ സംഭവം പകരന്നേ പിന്നെ പകുതി മുക്ക കേസുകള് എലികളുമായിട്ട് സമ്പർക്കം ഇലകളുടെ വിസർജ്യത്തിലൊക്കെ നമ്മൾ അറിയാതെ തൊടുമ്പോഴൊക്കെയാ അത് അത്വഴിയാ പകുതമുക്ക് കേസുകളും വരുന്നത്
ആഹ് അല്ലടീ എനിക്ക് തന്നെങ്കി ആ ശരിയ സോറി ഞാൻ തെറ്റി ഇോ ഈ വയർച്ചന്നാലും ഒരാളന്നന്ന് മറ്റൊരാളായിട്ട് പകർത്തില്ല തോന്നുന്നു സാധാരണായിട്ട് അങ്ങനെ പകരാറില്ല എ സോറി അത ഞാൻ പറഞ്ഞല്ല രോഗബാധയുള്ള എലികളുടെ വിസർജന താണ് ഇത് കൂടുതലും പകരുന്നത് പിന്നെ ഇത ചർച്ചി പോകയാ പെതിക്ക ഇതിന് ആൻഡവൈറസ് എന്ന് പേര് വരാൻ കാരണം മറ്റേ ഇപ്പ നമ്മുടെ കൊറിയ ഉണ്ടല്ലോ അപ്പൊ കൊറും ഹാൻഡും തീരട്ട ആ തമ്പടിച്ചിുന്ന സോൾജിയേസ് ഉണ്ടല്ലോ ഈ യുദ്ധ കാലഘട്ടങ്ങളില് അപ്പം അവരടെ കൂടുതലായിട്ടും അസുഖം ഒരു ഇങ്ങനെ ഒരു അസുഖം കണ്ടു കണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അതന്ന് പറഞ്ഞ കഴിഞ്ഞാൽ അതുന്ന് സാധാരണ പോലെുള്ള നമ്മുക്ക് വയറൽപ്പനി വര അഅതുപോലുള്ള വയറൽ പനി യായിട്ടായിരുന്നു ആ സമയത്ത് ഈ അസുഖം ഇങ്ങനെ പടന്നൊണ്ടിരത് അപ്പൊ ഇതി എന്റെ പിന്നെ പിന്നാണ് ഇതിന്റെ തീവ്രത കൂടി കൂടി വന്നത് അപ്പം ഇത് ആ ഹാൻഡ് ആ് വറിന്റെ അടുത്ത ഉള്ള ആൾക്കാർക്ക് വന്നതകൊണ്ടാണ് ഹാന്ഡ വൈറസ് എന്നുള്ള പേര് ഇങ്ങനെ വന്നത് അത് ഞന്താ ഗൂഗിള അവിടെ ഞാൻ കട്ടാറ്
ഉം ഉം ഇതിന്റെ ലക്ഷണങ്ങൾ നമ്മുടെ കൊറോണ വൈറസിന് കണക്ക് പനി തലവേദന പിന്നെ ശരീര ലവേദനയും ക്ഷീണവും ശർദ്ദിയും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇതിന് ലക്ഷണങ്ങളായിട്ടുണ്ടല്ലേ
ആഹ തന്നെ പിന്ന ഇതിനന്ന് പറഞ്ഞല് പ്ര പ്രത്യേക വാക്സിനോ അന്നെ പൂർണ്ണമായിട്ടുള്ള ചികിത്സയോ കാര്യങ്ങളോ ഒന്നുംഈ മിക്ക രാജ്യങ്ങള ഇല്ല അതുകൊണ്ട് നമ്മള ഏറ്റവും പ്രതിരോധം പ്രതിരോധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടും പരിസരവും എല്ലാം വൃത്തിയായിട്ട് സൂക്ഷിക്കുക പിന്നാ ഈ എലികളുടെ ശല്യം നമ്മൾ പരമാവധി നിയന്ത്രിക്കുക അങ്ങനെ.... നമുക്ക് ചെയ്യാൻ പറ്റും അല്ലാ..... ഇതിന് പ്രത്യേകമായിട്ടുള്ള വാക്സിനോ കാര്യങ്ങളൊന്നും പല രാജ്യങ്ങളന്നും ഇല്ല.
ആ ഓ അപ്പൊ ഇത് വന്ന കഴിഞ്ഞാ ഭയങ്കര കഷ്ടപ്പാടല്ല......
നമ്മള് പിന്നെ നമ്മടെ ചുറ്റും സൂക്ഷിക്കുക ആഹ എന്താ എത്ര വൃത്തിയായിട്ട് ശൂക്ഷിക്കുക ഇത്ര തന്നെ നമുക്ക് ചെയ്യ്യൻ പറ്റും......
ആഹ.
പിന്നെ മറ്റ കൊറോണ വാക്സിൻന്നണ്ടെങ്കിൽ പിന്നെ നമുക്ക് വാക്സിനേഷൻ ഉണ്ടായിരുന്നു കോവാക്സിൻ
ഇപ്പം കൊറോണ വാക്സിൻ എടുത്തിട്ട്ഈ നാളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പം കൊച്ചു....... ഇ ഹാർട്ട് അറ്റാക്ക് വരുന്നതിനൊക്കെ കാരണം വക്സിൻ...... കോവിഡ് വാക്സിൻ കൊറേ പേര് മരിക്കുന്നുനോക്കെ
ആഹ നമ്മളെ ഞാനും ഒക്കെ എടുത്തിട്ടുണ്ട ഞാൻ എനി....... ഏ് അതങ്ങക്കെ എടുത്തിതുള്ളത് തോന്നുന്നു....... നമുക്ക് ഇടക്കോ നമ്മള് ഞാന........ നമ്മളെല്ലാരും എടുത്തിട്ടുണ്ടല്ലോ.,.....
ആഹ ആഹ ഞാൻ.......
ട്ടില്ലേ..........
ആഹ ഞാനും എടുത്തിട്ടുണ്ട്.
ആ ഒരു സമയത്തും അന്റെ സർട്ടിഫിക്കറ്റ്.......... കയ്യി കാണമായിറുന്നില്ല വാസിനേഷൻ എടുത്തുള്ള സർട്ടിഫിക്കറ്റ്......
ആഹ ആഹ ശരി.......
നമ്മള പോ എടുത്താറുന്നല്ല ഞങ്ങ എ കോവിഷീൽഡ...... പോശ്യണ്ട ഓർമ്മയില്ല
കോവിഷീൽഡ ആ ആ...... കോവാക്സിൻ ല്ലാരന കൊച്ചുച്ചി......
ഏത് വേണമെങ്കിലും എടുക്കാൻ തോന്നുന്നു നമു........ അവൈലബിൾ ആണ് നമ്മുടെ സ്മഹത്ത് അവൈലബിൾ ആയിട്ടുള്ളത് നമുക അങ്ങനെയ പിന്നെ അവര് പറഞ്ഞരും ഇതും വാക്സിൻ...... കഴിഞ്ഞ ഗുരുതരമായിട്ടുള്ള രോഗ സാധ്യത കുറയുന്നു....... പിന്നെ മരണ നിറക്ക് കുറയുന്നൊക്കെയാണ് പിന്നെ ഈ ഏ എന്ത...... അതായത് ഈ ദുർബലരായ...... ഈ വാക്സിനേഷൻ എടുത്തതിനന് ശേഷം പല ആൾക്കാാരും....... പല പ്രശ്നങ്ങളും കണ്ടട കണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ല അത്ക്കന്ന ഇപ പറഞ്ഞ പറഞ്ഞ ചെറിയ ചെറിയ ആൾക്കാരൊക്കെ...... പക്ഷെ പ്രായം കുറഞ്ഞ ആൾക്കാ... അക്കൊ എനിക്ക കാരണം ആവാ ചെിലപ്പം
ഉ ആ....... എനിക്കും ഈ....... മ എല്ലാരും മരിച്ചു........
ങ്ക എനക്ക് എല്ല എനിക്ക് മറ്റ ആൾക്കാരും എടുത്തിട്ടുുള്ളണ്ട് കാരണം..... അപ്പൊ അവർക്കെല്ലാം ഈ സർട്ടിഫിക്കറ്റ് കയ്യില് വേണമായിരുന്ന്.
ആഹ ആഹ എന്തായാലും എന്തായാലും ജാ കൊറ പേടിച്ചിട്ടുണ്ട് ഈ വാർത്തയൊക്കെ കേട്ടിട്ട്
ഞാനും പിന്നെ അതണക്കെ ഇപ്പ പോലൊയിരുന്നല്ലേ നമുക്ക് ഒത്തിരി പുതിയ പുതിയ വൈറസിന്റെ പേരുകളൊക്കെ പഠിക്കാൻ പറ്റി
ആഹ അത് സത്യ ഈ കൊറോണ വൈറസ് എന്നൊക്കെ ഞാൻ ആദ്യമേ കേൾക്കുമ്പോഴും ഇത് എന്തുവാ സംഭവം കാതിൽ നമ്മൾീഈ ഗൂഗിളിലൊക്കെ അടച്ച്ു നോക്കുമ്പോം എന്താ പറയാ നമ്മളുടെ ഉത്സവസ്ഥഥലത്തൊക്കെ വാങ്ങിക്കിയ ഒരു സംഭവം കിട്ടുന്ന വട്ടത്തില് ഒരു വട്ടത്തില് ആ അത് മതി
അതാണ് അതിന്റെ സ്ട്രക്ചർ എന്തോ സൈപ്രോട്ടീൻന്ന് പറന്ത ഒരു സംഭവുണ്ട്
ഇപ്പഴാണെങ്കി ആ കളിപ്പാട്ടില്ല ആ കളിപ്പാട്ടത്തിന് ഇപ്പ കളിപ്പാട്ടം ഇല്ലേ കലിപ്പാട്ടത്തിന് പ്പം എല്ലാരും പറേണ കൊറോണ കൊറോണ പോലിരിക്കുന്ന സാധനം കോർണ ക അപോലെരിക്കുന്ന കളിപ്പാട്ടം വേണം അങ്ങനെ ഇപ്പൊ കൊച്ചിംഗ്ള് ഓരോ പറയുന്നെ. ആ കളിപ്പാട്ടത്തിന്റെ പേര് നേരെ കൊറോണന്നായി, ഇപ്പൊ.
ആഹ ഓക്കെ ശരി